ആ കേക്ക്ണ് ണ്ട് എന്തൊക്കെണ്ട്
സുഖായിട്ട് പോണു
ഉം എന്താ അവിടെ മഴണ്ടോ
വെയിലാണ് മഴ ഉം പ പറഞ്ഞി് രാത്രിങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു
ഏ ഇന്നലെ നല്ല മഴേന്നുലേ
അന്നലെ വൈകുന്നേരം ആ ടൈമില് നമ്മ ഫോണൊക്കൊക്കൊരു മെസ്സേജ് വന്നിലേ ഇതൊക്കെപ്പെന്തിനാ മെസ്സേജ് വരൊത് കളിപ്പിക്കൽ ശ്രമാ ആ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞട്ട് ഭയങ്കര മയയ്ത്
ആ രാത്രി ഒക്കെ ഉണ്ടായിനല്ലോ മഴ
അത് നിനക്കറീല്ല
ആഹ ഉണ്ടായിന് രാത്രി പത്ത് പതിനൊന്ന് മണിയണൊക്കെ ഉണ്ടായി പിന്നെ അറിയ രാവിലെ പിക്ക പിന്നെ നല്ല തലച്ചട്ട ഉച്ച ഒരു ഒരു ഒന്നര വരെ എന്ന ഇവിടെപ്പ മഴെയ്തു ചോർന്ന ഇപ്പോ
കൃത്തായിട്ട തി തുള്ളിട്ട്പ്പ വതിട്ടില്ല
ഏ അതെന്ന ഡ്രസ്സുകളൊക്കെ പൊറത്തല്ലേ ഒക്കെഎടുത്ത് നനയാതെ മഴയത്തു
പളികൾ കൈ നേരം
അതെ ഇങ്ങനെ മഴെയുമ്പോ ഇപ്പം വെയ്ലാണ നമ്മള് എന്താ എടുത്തോക്കോ ഒക്കെ വ കൊണ്ട് യ്റ്റീനോ ഒക്കെ പിനെടുത്ത ച്ച
ഉ ഉ
ഒരുദിവസം വെയിലില്ലാഞാണ് ഡ്രസ്സ് ശെരിക്കും ഒണങ്ങി കിട്ടൂല്യ
ആ
പിന്നെ - ചോറ
ആഹ ചോറ് കഴിച്ചു മൂന്നരയില്ലേ മൂന്നരായി ഇന്ന് നേരംവൈകിയണോ
ഏ അത പ മക്കൾണ്ടായിട്ടാ
എന്ത് പിന്നൊ ഇന്ന് പത്തി അന്ന് ചക്ക ഇട്ടപ്പ അത് ഇതാക്കി നേരം വൈകി പിന്ന അത്പോലെ ഏ പൈത്തല്ല കൂട്ടാ പക്കാൻ വേണീട്ടേ പഴുതണ്ട് കുട്ടക്കണ്ടിട്ടേ
എഴന്ന് ചക്കടെ എടുത്ത് ചക്ക ത്ത എവിടന്ന് ചക്ക കി-
ഇവിടെ ഇണ്ട് ഇടെ പിലാ മല അപ്പൊ ആഹ പിന്നെ അതതി ഏ മീൻ എന്തേന് മത്തി അപ്പൊ അയ്മലി ര്ന്ന് കാണ്ട കുറെേ സമയം അങ്ങനെ
ആഹ ആ് ചെറിയ വടികള അങ്ങന
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അ നേരം വൈകി മീൻ എന്താറില്ല അടെ വാങ്ങിട്ട്പ്പ ഉ ഇപ്പ എന്താ വ പിന്ന ചലോ
ങ്ങ് നേ ഇന്നല്ല കല്ലപലയിന് ഇന്ന എന്തോ ഉള്ളോ
ആ ഇന്നന്നെ ഇന്ന വെ ഒള അതതെ ആ വെള്ളിയ ഇന്നലെ പിന്നെ നൽ ത്തണ്ടായിനി മിഞ്ഞാത്തെ ഇണ്ടായി വെള്ളിയാഴ്ച വാങ്ങിയത്ണ്ടായി ഇന്നലക്കെ കൂട്ടാന് ഒരു കുട്ടിടെ സ്കൂളിലേ ചെറുതിന് പ്രവശനോത്സവേനി അപ്പ പിന്നെ അയിന് പോകാനുണ്ടപ്പൊ ഇന്നലെ അപ്പയിന് പോകണ്ട പിന്നെ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തണ്ട് ഇന്നലെ ഒപ്പിച്ചേക്കാം
വ ആഹ് ആ
ആഹ്
അമ്പതെക്കളശ അപ്പ അപ്പൊ പത്തേകാലൊക്കയ്ക്കണ്‌ ആ വണ്ടെ അറി ആഹ് അന്നരം പിന്നെ സ്റ്റേജിമ്മെ കേറണംന്നറഞ്ഞപ്പോ വെച്ചിട്ടുണ്ട് എനിക്ക് പോണ്ടാന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കെയറണ്ടാന്ന് കണ്ട്ന്ന് വെച്ച് ഏതാലും കൊറെ പിന്നേതായാലും ഞങ്ങടടുത്ത്ക്ക് പോയണ്ട് പിന്നെ ഞാനും കാരണം അപ്പൊ ഞാൻ ന്നോട് ചോയ്ച്ച് നിങ്ങൾ വർ ങ്ങട്ട്ന്നൊള്ളിന്നറഞ്ഞു എന്റെടുത്ത്
വർക്ക് ഇതിന്റെ ഫോട്ടോക്കെടുക്കാൻ
ഫോട്ടം ക്ലാസ്സിന്റെ ഫോട്ടോഗ്രാഫ് ടീച്ചർമാരും ഓരോരുത്തർടെ ക്ലാസ്സ്‌ ടീച്ചർമാർ നിന്ന് കാൺ ഡെഹ്
ആഅഹ്
കുട്ടികളൊപ്പ നിന്നെട്ക്കാ
നി തിങ്കള മുതല് ഇണ്ടാവൂലേ
ഉച്ചാരെ ഇണ്ടാവുള്ളു അന്ന് കൊണ്ടാക്കണംന്ന് പറഞ്ഞ്ക്കണ്
ആഹ് പിന്നെടാ വൈന്നേരം വരെ ഇണ്ടാവാരിക്കും
ഏഹ് അന്ന് ഒരാഴ്ച്ച ഉച്ച വരെ
ആഹ് ഇവിടെ അങ്ങതന്നാണ് ഇപ്പ തൊറന്ന ശരിഞ് തിങ്കൾ മുതൽ എല്ലാർക്കും പഠിത്തം തുടങ്ങി
ന്ത്‌ച്ചാല് ഫസ്റ്റ് ആഴ്ച്ചെ പിന്നെ കുറെ കരച്ചില് പിടിച്ചിലൊക്കെണ്ടാവ്ന്നൊക്കെ ആഹ് അതൊക്കെ റെഡിയ ആഹ് അഹ് ആഹ് ആഹ് ഇതുവരെ തൊർക്കാനെന്തേ പറഞ്ഞു കുത്തിർക്കേനു പിന്നെ അതെന്ന് അറീല ഞാൻ നാളെ പോണ്ല്ലാ എന്നൊക്കെ പറീണ്ട്
ആലെ അതെന്താച്ചാല് ചെലപ്പോ പുതിയ ബുക്കും ബാഗും ഇതൊക്കെ ആയിട്ട് പോകുമ്പോ നല്ല ഇഷ്
ആ ആആ
പിന്നെ സ്നാക്കും ഇതൊക്കെ കൊടുത്തയക്കണ്ടരൊല്ലൊല്ലേ
ഈ ആഴ്ച്ച മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് മതീന്ന് പർഞ്ഞ്ക്ക്ണ് എന്തച്ചാൽ ഓരാ വിടുംമ്പോത്തിന് അല്ല പന്ത്രണ്ടര അവടൊക്ക വിടും എന്നാലും ഇനി ചെക്ക് ബസ്സൊക്കെ ആവുമ്പളേ
ആ ആ
ഇതാവുമ്പോ നേരം വൈക പ്പന്ന പിന്നെ ക കടി ചായന്റെ കട പിന്നെ വിശക്ക്ണേനും ആവും ചെയ്യും പറ ഞ്ഞ് കാണ്ടെ ഇത് എതാ ചോറ് വേണ്ടല്ലോ അയ്ന്പകരം രാവിൽക്കത്തെ കടി കൊട്ത്തയച്ചമതി പിന്നെ ആ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ആഹ് അതല്ല അഉച്ചവരെ ഉണ്ടാവുള്ളൂ ഈ ആഴ്ച ആയ്ച്ച മുതൽ സ്നാക്സും അത്പോലെ ലെൻജ് വേറെ വേണം
ആഹ് ആഹ്
ക്ക് വിടുന്നാണെങ്കിൽ ഇപ്പൊ പിന്നെ ഉച്ചവരെ ഉള്ളെ ഉള്ള പിന്നള്ളത് ഇതാ എന്റെ കട അതാ നല്ലത് പർഞ്ഞ്ക്കണ്ടേ നേരം വെയ്ക്ണോര്ക്ക് വെശ്കൂല്യ പർഞ്ഞോണ്ട്
ലഞ്ചിന് ന്താച്ചാല് ഒന്നും കൂട്ടാനും പറ്റ് റ്റൂല കൊടുത്തയക്കാന്
ആഹ് ഇ പൊരികളും അങ്ങൻതൊക്കെ
ഇന്ന് ആഹ് എണ്ണക് ആ പൊരിച്ച ഐറ്റം കുട്ടിക്ക് പറ്റ്ണ്ടാവൂ
ആഹ് ചോറാണെങ്കിലും തെന്നെ
പിന്ന ഈ മഴ പെയ്യുമ്പോ തൺകും ചോറൊക്കെ തൺത് ഇതാകുഏ ചെയ്യും ചെയ്യും
ആഹ് ആഹ് ഔടൊക്കെ സ്കൂള്ൽ ണ്ടാവൂലേ ചോറ്
ആ ഇവിടത്തൊക്കെ എന്നാ മറ്റ്സ് ചോറൊന്നും അങ്ങനെ നോക്കണ്ട സ്നേക്കെന് കേക്ക്ണ്ടോ
മൂ മൂന്നാൾ വാങ്ങോ
ആഹ്
ഉം
ആഹ് കൂട്ടാനെന്തേം കൊട്ത്തയ് ക്കോ
ആ ആ ആ കൂട്ടാൻ ഇപ്പഴും സ്കൂൾ തന്നെ നല്ല ഉണ്ടാവ സാമ്പാറാണെങ്കിൽ തന്തും പിന്നേക്ക് അപ്പോ ഉപ്പേരികൾ ആ
അത്ണ്ടാവും ന്നാലും എന്തെങ്കിലും വേണം ബട്ന്ന് കൊണ്ടോവാ
അത് കടി കൂട്ടാനൊന്നും കൊണ്ടോലില്ല ചെൽപോ ചായന്റെ കടിയാണങ്കി കൊണ്ടോണെന്ന് പറഞ്ഞ് ക്കാണ്ട് ഇട്തെക്കും
രാവിലെ ബിസ്കറ്റ് എന്തെങ്കിലും ഉണ്ടോവും അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കൊടുത്തേ പോ
ആ സ്നാക്സിനാ ആ ആ ആ അ ബാക്ക് സൈഡായിട്ട തന്നെ അങ്ങനത്തൊക്കെ തന്നെ അല്ലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊറേ വേണ്ടല്ലോ ഉ അതായത് പിന്നെ നല്ലതാണ്
ആ മാങ്ങാ ഞാനിപ്പ തിന്നു കൊടുത്തയച്ച ഇഞ്ഞുണ്ട് അതെ കൊടുത്തയച്ച്ണ്. അതൊരു ഒരു ഭാഗട്ത്താ തന്നെ ഇ ണ്ടാവും.
അല്ല അവിടെ മാങ്ങണ്ടോ ഇങ്ങക്ക് ഉണ്ടോ
ഏ മാങ്ങല്ല ഞാൻ കടയിന്ന് വാങ്ങിയതാണ്
ആ ആ ആ അ ശരി അല്ല അതൊക്കെ ആയാ പിന്നെ നല്ല
ആ അങ്ങെ അതന്നെ അതെന്തെങ്കിലും ഒക്കെ ഇ കയിയുമ്പോത്തിന് ഇപ്പോ ഒരു കിലോ കൊട്ന്നതേനി അത് ണ്ടായി
ഉം ഉം ഉം ആ ആ അത് വെള്ളിയാഴ്ച ഉണ്ടേക്കൂല്ലേ
അവർക്ക് വെള്ളി ശെനി ആണ് ണ്ട്
അ ആ ആ അത് ശരി
പിന്നെ എന്താ പറയ്ന്ന്
ള്ളി ശനി ഞായർ ഒയിവ് അങ്ങനെയാണ്.
ആഹ് ഇബടെയും തന്നെ വെള്ളി പിന്നെ സ്കൂളിണ്ട്. ശനി ഞായറും ഒഴിവുണ്ട് ചെലേടത് വെള്ളിയുള്ളൂ ഒഴിവ്.
ഏ ചെെറിയേക്കുട്ടി ചെർതിനോ
ച്ചാണ്ട് കൊണ്ടെയികൊടുത്ത്.
അ അ അ ആ ആ അവിടെ ക്ക് അങ്ങനെ വെള്ളിണ്ട് ഇല്ല ഉണ്ട് ശനി ഞായറോ ഒഴിവ്.
വെള്ളി മദ്രസ ഒയിവുണ്ടാവും.
ആ ആ ആഹ് ശരി.
ഇന്നലത്തെ മാതിരി മഴണെങ്കി ഇവിടെ ഇണ്ടാവൂല്ല്യ നാളെ എന്ത്ച്ചാ അത്രക്ക് ഒറ്ററ്റ മഴയല്ലേനിയോ .
ആഹ് ആഹ് അത് ഇവന് ഇവിടത്തെ വല്ല്യോൻ പറഞ്ഞതാ നാളെ റെഡ് റെഡ് അലേട്ടാണ് സ്കൂളില്ലാഞ്ഞത്.
അല്ല പക്ഷെ ഇന്ന് പിന്നെ ഉഷാറയിനി ആഹ്
ഇന്ന് വെയില് നല്ല വെയിലണ്ടായി ഇവടെ.
ഉം. അലാറം അല അലേർട്ട് അടിക്കലും ഒക്കപാടെ
ഉം യൂണിഫോം ഒക്കെ അതോണ്ട് കൊറച്ചക്ക ഒന്ന് ഒണങ്ങി പറിയാ നെ മറ്റേ ഇത് ഇബല്തൊക്കെ കട്ട് കട്ടില്ലതായതോണ്ടേ ടിഷർട്ട് ആയതോണ്ട് അത് ക കട്ടിണ്ടാവല്ലോ പാന്റ് വല്യ ക പിന്ന അതാന്ത് കട്ടിലതായിട്ട് ണങ്ങാൻ കൊ റച്ച് കെത്യേടാണ് അറ്ന്
അപ്പൊ കട്ടി ഇത് ഇത് ഒണ മിഷീന് ഇണ്ടാവുലലേ
ഏ ഹ എ മിഷീനൊന്നുല്ല.
ആഹ് മിഷിക്കിട്ട് ഒണക്ക്യാണ്ട് ഫാനിന്റെ ചോട്ട് ഇട്ടാമതി പെട്ടന്നാവും.
ഉം ഉം പിന്നെ വെയിലുള്ളതോണ്ട് അങ്ങനെ ഒണങ്ങും.
ആഹ് അപ്പാെ ഇങ്ങനെ തുടർച്ചയായിട്ട് മഴയാവുമ്പോ ഉണ്ടാകുന്ന ഗെതികേട്
ആഹ് ആഹ് ആഹ് ശരി അത്ങ്ങനെ ആയലും കുയപ്പൊന്നുല്ല നമക്ക് ഒരീസ സം രണ്ടീസം മഴപെയ്താൽ പിന്നെ അതിന്റെ ഇടയിൽ ഒരീസം വൈലുണ്ടായാലും മതി ന്നാലും
ആഹ് മതി അപ്പൊ എല്ലാകൂടി വലിച്ചിട്ട് ഓണക്കാ
ഉം ദിവസം ഒന്ന് പെയ്യുമ്പാ അങ്ങനെ ആ ആ ഫുഡ് വെച്ചില്ലേ
ഉറങ്ങീല്ലായേ ഉച്ചക്ക്
ഇല്ല്യാ കഴിഞ്ഞിപ്പോ വന്നിട്ടെള്ളൂ കുറച്ച് നേരം വൈകി ചോറക്കെ ഉം ഇങ്ങനെ പോവാണ്ടിരിക്ക
അതെ അതെ അതെ ഒര് പരിപാടിയായിട്ട് ഇവർക്കും ഇവരൊക്കെ രാത്രി കെടന്നിട്ട് പിന്നെ ഒക്കെ നീ രാവിലെ മടിയായിരുന്നു അത് പിന്നെ ഇപ്പം ഒക്കെ ഒറങ്ങീ
യെ മൂന്നാളും ഒറങ്ങിയോ
ആ
ഉം
നമക്ക് എന്താ വെച്ചാല് സാധ ഒറങ്ങാണാ നേരെന്ന് വൈകിയാ പിന്നെ ഉറക്കം ശി ശെരിയാവൂല്ലെ
ആ ആ ആ
എല്ലാ
ഉം വേറെ എന്താ
പോണ്ട്
അങ്ങനെ
അങ്ങനെ പോന്ന്
ആാ ആാ
ആ ഇന്ന് കുട്ടാനെക്കെ വെച്ച് ഇന്ന് വീട്ടിലുണ്ടായാ മത്തനുണ്ടാരുന്ന് മത്തനാ പിന്നാ സാമ്പാറ് ഇതൊക്കെയാര്ന്നു
ഉം
മീനൊന്നും വാങ്ങിട്ടില്ലാ വെലയാണ വന്നപ്പോ പിന്നെ വാങ്ങൻ പോയിട്ടില്ലാ
ഉം ഉം കടയൊക്കെ ആ എടുത്തിട്ട്
ആാ കടയെക്കെ ഇവടെ അടുത്തണ്ട് കടയെക്കെ രണ്ട് കടകള് അടുത്ത്ണ്ട് നമക്ക് ആവശ്യള്ളൊപ്പോ പോയി വാങ്ങാ എങ്ങനെ ഉം ഇതില് കൊണ്ട് വെരുവാ ഇല്ലാ വണ്ടിയില് അപ്പം അങ്ങനെ വാങ്ങ, ലാ
എങ്ങനെ
മീൻ ഇതിലെ കൊണ്ട് വെരും
അ അ ആ
ആ പിന്ന വേറെത്തന്നാല്
ആന്ന ആന്നയിക്കോട്ടെ ഉം